പ്പൊന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ഉം വേറെന്തെക്കെ
ആഹ് ന്തൊക്കേണ്ട് സുഖായിട്ടിരിക്കിന്ന് ഇവിടെ അവടെ എല്ലാം സുഖായിട്ടിരിക്കിന്നാ
ആഹ് കൊഴപ്പംല്ല അൽഹംദുരില്ലാഹ്
ഉം ഉം
ന്തേം പഠിക്കാം പോണ്ടോ
ഏതാഹ്
എന്തേലും പഠിക്ക്ണ്ടോ പ്പയ് ചോയ്ക്കാ ഉം കൈ തൊഴില് എന്തെങ്കിലും ക്കേ
ഇല്ല ല്ലാ നമ്മുക്ക് വ്ടേ പിന്നെ ചെറിയൊരു ബിസ്നസ്സൊണ്ട് ഈ ഏലക്കേടെയും കുരുമുളക് ഒക്കെ പായ്ക്ക് യ്യുന്നതേ അത് ഉം അത് പായ് യത് കൊണ്ടോയി കൊടുക്ക്ന്നതാണ് അപ്പാ അത് ന്നെരു ജോലി ആഹ്
നമ്മൾ സെയ്ലയ്യണോ
ആഹ് നമ്മള് സൈല് യാതെ സൈല്യ്യാ അപ്പം അത് തന്നെ നമ്മക്കൊരു ജോലിയൊണ്ട് ഹപ്പം പ്രത്യേകിച്ചൊന്നും പഠിക്കെണ്ട ഉം ഹും
ഞാന് തുന്നലടിപ്പിക്ക്ണ്ട് കുട്ടിയോളെ ഓൺലൈന് ഓൺലൈനായിട്ടുണ്ട് പിന്നെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിട്ട് കുട്ടിളെ പഠിപ്പിക്കൂലേ എല്ലാ ബേസിക് എല്ലാ ക്ലാസ്സുകളും കമ്പ്യൂട്ടർ ഏമാരി നമ്മളെ കമ്പ്യൂട്ടർ ല്ലേ എന്താണ് മാലക്കെ ഇണ്ടാക്കൂലേ മൈലാഞ്ചീ ഇടാന് അങ്ങൻത്തെക്കെ അയിൻ്റെരു ഗ്രൂപ് ആഹ് അങ്ങനെ അത്പ്പോ ഓൺലൈനായിറ്റ് ഒരു ഗ്രൂപ്പ്ണ്ടാ ആ ഗ്രൂപ്പില് നമ്മള്ത് ആടാക്കി കൊട്ത്താ നമുക്ക് കമ്മീഷൻ കിട്ടും
ഓഹ് ഓഹ് ഓഹ്
ഉം ഹും
ആഹ്
അങ്ങനെ മദ്രസ്സാ ടൂഷനും സ്കൂൾ ടൂഷനും അല്ലാതും
ഓഹ് ഓഹ് ഓഹ്
ഉം ആഹ് ആഹ് എല്ലം ഓൺലൈനായിട്ട്
ഉം ഉം എങ്ങനെ കൊറെ ആൾക്കാരു ണ്ടോ
ആഹ് പ്പം ഞാന് ഇപ്പൊ തയ്യല് പഠിച്ചു ഫാൻ്റും ഷർട്ടും കോട്ടും അതിൽ ക്ക് അറിയായി അല്ല നല്ലം പോലെ അറീലേയിരുന്നു പ്പം ഞ്ഞാൻ ആഹ് നല്ലം ശരി നല്ല അളവും കാര്യങ്ങളൊക്കെ പഠിച്ചു ഇനി സർട്ടിഫിക്കറ്റ്ന് വെയ്റ്റ് യ്തിരിക്കാ അയിന്ള്ള നമ്മൾ ടാസ്ക് ഒരു ടാസ് ചെയ്യാൻ ണ്ട് ലാസ്റ്റ് അമ്മള് അത്രേം അടിച്ച്ച്ച്ട്ട് പേപ്പർൽ ഒരു ബുക്കിലൊട്ടിച്ചിട്ട് വീഡിയോ വിട്ട്ട്ക്കാണ്ട് അമ്മളെ എന്തൊക്കെയണോ പഠിച്ചത് അതൊക്കെ
ഓഹ് ഓഹ് അങ്ങനെ പഠിപ്പിച്ച പഠിപ്പിക്കുമ്പോ നമുക്ക് നല്ല രീതീ മനസ്സിലാവോ
ആഹ് അവരും നമ്മളും മുന്നിലിരുന്ന്ട്ട് ഓലാണ് രണ്ടൂട്ടറും വാട്സപ്പില് ഗൂഗിൾ മീറ്റിലിരിക്കാ പേസ് കാട്ടിട്ട് അവ അവര് കാട്ട്നൊക്കെ അമ്മളും കാട്ടാ ഓരെ പ്പം ര്ന്നിട്ട് ഒര് കട്ടെയുംമ്പം നമ്മളും കട്ട്യ്യാ ഓര് അളവ് ഇട്ക്കുംമ്പോ ഒരളവ് ഇട് ക്ക പിന്നെ നമ്മക്ക് ഇഷ്ടള്ള അളവ് നമ്മുക്ക് എടുക്കാം അവര്, പറഞ്ഞ അളവ് നമ്മള് എടുക്കണംന്നില്ല നമ്മെ കുട്ടികൾക്കെ പാകത്തെ ഷർട്ടും കുപ്പായം,
ഉം
എടുക്കണും ശീല വെക്കണതും ഒക്കെ കാട്ടി തരും പിന്നെ നമുക്ക് എന്ത് സംശയംഉണ്ട് എപ്പ വിളിച്ചാലും എപ്പോ, എടുക്കും ചെയ്യും,
ഏഹ്,
പഠിച്ച് കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കലൊക്കെ സംശയം വെട്ടുമ്പോ തോന്നാണങ്ക ടീച്ചറെ കോണ്ടാക്റ്റെ ടീച്ചർ പറഞ്ഞു തരും,
ഓഹ് ആഹ ആഹ
ഉ ആഹ കൊഴപ്പെല്ല നമ്ക്ക് ആഹ അഞ്ഞൂറ് രൂപ,
ഓഹ് ഓഹ് ഏത് ഏത് പഠിക്കുന്നതിനു,
ആഹ് ഏത് പഠിക്കുന്നേനും, അത് നമ്മൾ ആദ്യം ബേസിക്കാണെങ്ക അഞ്ഞൂറ് പിന്നെ, അയ്ന്റെ ബാക്കിയുള്ള മൂന്ന് മൂന്ന് തിലാണ് ആദ്യത്തേതില് നമ്മുക്ക്, സ്റ്റിച്ചിങ് എന്താണ് കട്ടിങ് ഒക്കെ പഠിപ്പിക്ക അയ്ൽ തന്നെ നമുക്ക് പട്ടുപാവാട ണ് ഓരോന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് താഴെള്ളത് അതില് കുറവുള്ളതട് ഇ മാസം രണ്ടു മാസത്തേ ആണ് ഒരു മാസം എട്ത്താലും നമുക്ക് സർട്ടിഫറ്റ് രണ്ടു മാസത്തെ സർട്ടിഫിക്കറ്റ്ണ്ട്, പിന്നെ കോട്ടും ഷർറ്റിനെയ്ന് വേറെ സർട്ടിഫിക്കറ്റാണ്
ഓഹ് ഓഹ് ഓഹ്,
ആ് ഹകേക്ക് കേക്ക് ഉണ്ടാക്കാന്, പൂക്കൾ ഉണ്ടാക്കാനെ അങ്ങനൊക്കെണ്ട് എല്ലാതും ഉണ്ട് നമ്മക്ക്, പൈസ വേണം പിന്നെ ആര്യവർക്ക് വേറെ, എന്താണ് നമ്മള് പൂക്കളും തുന്നുന്നതും പയൻ്റിങ്ങൊക്കെ, ക്കല്ലേ ആഹ് അതൊക്കെ വേറെ വേറായിട്ട്, അഹ ഇഞ് മോളെ ഞൻ ഇതിന് മുന്നെ എന്താണ് തല്ക്കന്ന് പഠിപ്പിക്കണച്ചിട്ടാണ് ഞാൻ എനിക്ക് നിച്ചല്ലാത്തത് മാത്രേ പഠ വ അതിലമുക്ക കൊറെക്കെ വേം പഠിക്കാ വീട്ടിൽ പോയി പഠിക്കണക്കായും,
ഉം
ഒരു മാസം കൂടി ഇത സാധനങ്ങളൊക്കെ പടിയും, പിന്നെ നമുക്ക് വേണേവീട്ടിൽ പോയി ഒന്ന് അങ്ങനെ പഠപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്ലിയറ യ്താല്, എടുത്തുപോയി രണ്ടു മാസം പഠിച്ചൻ പോയാ പറഞ്ഞാല് മനസ്സിലാവും, മറ്റുമത് കൊല്ലത്തോളമാണ് ടൈലറിങ് പഠിക്ക, പ്പോ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് പഠിച്ച്, ഇപ്പൊ പഠിക്കുന്ന കുട്ടികളൊക്കെ മൂന്ന് അന്റെ കൂടെ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു അവരൊക്ക, ഒറ്റക്ക് ത തേച്ചൊടുക്കുന്നൊക്കെ തുടങ്ങിക്കണ പറഞ്ഞ്,
അവിട,
ഉം പഠിച്ചന്താവര് അത് അടിക്ക മെഷീൻണ്ടെങ്കില്,
ഉംഉം ഞാനിത് പഠിച്ചിട്ടുണ്ടായിരുന്ന കല്യാണത്തിന് മുന്നേ ഇത് പോയി, പഠിച്ചിട്ടുണ്ടായിരുന്നു പഠച്ച്, ചെയ്യും പക്ഷെ അങ്ങനത്തെ നല്ലൊരു ഫിനിഷിങ് കിട്ടത്തില്ല,
ആഹ്,
അതാണ് വിഷയം,
ആഹ്,
നമ്മള് ചെയ്യുമ്പോ നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ടോ?
ആഹ് ഞമ്മൾ ഞാൻ ഓൾറെഡി പഠിച്ചു എന്താണ്, തേക്കൽ തൊടങ്ങീട്ട് കൊറേയ്ക്കണ്,
ഓഹ് ഓഹ് ഓഹ്,
നിക്ക് നിശ്ചല്ലാത്ത മാത്രം പഠിപ്പിക്കാനും മാത്രം ഞാൻ പൊറത്ത്ക്ക് അടി അടിച്ചൊടുക്കലുണ്ട്, യൂണിഫോം ആഹ് പിന്നെ കോട്ട്, ണപ്പക്ക് കുറച്ച് ക്ലിയർ ഇല്ലാന്റെ മക്കളെ കോട്ടൊക്കെടിക്ക്പ പുറത്തേക്ക് ഞാൻ അടിച്ച കൊടുക്കലുല്ലയിരുന്നു ഞ ഒരു മാസത്തെ ക്ലാസ് എടുത്തത് ഇപ്പൊ ഷർട്ടും മിടിയുംള്ള
ഉം ഉം
ചിരുദാർ പോയിക്കണല്ലേ താണ് നാല് വരെയുള്ള കുട്ടികൾക്കൊക്കെ
ഓ ഓ യൂണിഫോം അടിച്ചു ഇടുവോ
ആ യൂണിഫോമ് ഷർട്ടും പാവടയാണ് ഉ അപ്പൊ മൂന്ന്ഷർട്ട് പടിഞ്ഞില്ല ഏ
ആൺകുട്ടികൾക്കുള്ളോ തയ്ക്കുവോ
ആൺകുട്ടഉള്ളത് തയ്ക്കലില്ല
ഇല്ല അത ഇച്ച് പാട ഇല്ലേ
ആ ഇച്ചിരിപ്പാടാ ഇതിപ്പോ ഞാൻ പഠിച്ചു പഠിച്ചാലും എനിക്ക് തോന്നു ആൺ എനിക്ക് തോന്നുന്നു ഷേപ്പ് ശരിയ കിട്ടാൻ പണിയാണ് എല്ലാം കറക്റ്റ് അളവ് എടുക്കണ നമ്മളതിന്റെ മാതിരി പിന്നെ മൂട്ടാനതാക്കാനന്നും പറ്റൂല
ആഹ്
ജെൻസിൻ്റേത് ഷർ എന്നാലോ കറക്റ്റ് അളവാണ് മറ്റ ഒന്ന് കുറഞ്ഞാ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല ആഹ് എറിയാലും തന്നെ അത് വി ട്ടിക്കാണ്ട് പിന്നെ അടിച്ചു കൊടുത്താൽ മതി കൊറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റൂല ഒരു ഷർട്ട് കറക്റ്റ് അളവിലെടുക്കണം ഫെൻസ് ആണെങ്കിലും മുട്ടിന്റെ അടത്തൊക്കെ അളവ് കറക്കില് അതിനൊക്കെ വേറെ അളവും കാര്യമാണ് അപ്പൊ എനിക്ക് തോന്നും അത് നമുക്ക് അടിച്ചാല് അളവ് എടുക്കത് ശരിയല്ല അളവ് തന്ന പിന്നെ കറക്റ്റ് ക്കി കൊടുക്കാം നമുക്കുണ്ടല്ല അളവ് തരാതെ പോലെ മേത്ന്ന എടുത്ത് അടിച്ചു കൊടുക്കാൻ പറയാം ആഹ് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്
മ
ഉം ഞാൻപ്പൊ ചുരിദാറൊക്കെ ആളെ കണ്ട അളവ് എടുത്ത് അടിക്കും
അതെ
ഉം മേത്ത്ന്ന് അളവ്ഇട്ത്തിട്ട് അടിക്കും
ഉം അതാെല്ലേ ഇതീത്തന്നെ കാണും കൊ കൊറെ തയ്ക്കാന്
ഇയ്യേ
നമ്മള് വീട്ടി തന്നെ കാണും കൊറെ തയ്ക്കാന് നമ്മള് പഠിച്ചിരുന്ന ഉപക
അയവ് കൊറേണ്ട് ഞാൻ പോവലേ മോള്ടെ ഉടുപ്പും കാര്യങ്ങളും ചെറിയ ഉടുപ്പൊക്കെ വെട്ടിയിട്ട് പലേ മോഡലാക് ച്ചൊട്ക്കൊക്കെ ചെയ്യും നമ്മള് നമ്മടെ മക്ക കിട്ട വേറെ പൊറത്ത്ക്ക് അങ്ങനെ കിട്ടല് കൊറവാ ഇബടെ പിന്നെ മേക് സ്പെരി അടിക്കാന് പൊർത്തടുപ്പ് വേറെ ഞങ്ങളെ വീട് കൊറെ കുന്നിന്റെ മേലേന്ന്
ഉം
ചെരിവിലായിതന്നെ അപ്പ അങ്ങട്ട് കേറി വരാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്
ഓഹ് അങ്
ഇങ്ങട്ട് കൊട്ന്നെര്ലും കൊണ്ടേ കൊട്ക്കലും ഇന്റെ മക്കളാണ് മക്കളാ കൊണ്ടേ കൊട്ക്കാ അങ്ങൻത്തെ കയറ്റം കേറാ അങ്ങൻത്തെ കയ്റ്റ്യെന്നുല്ല ഓ ഇങ്ങനെ കൊർച്ച് പ്രായയാ കേറാൻ കൊ ച്ച് ബുദ്ധിമുട്ടാണ്
ആയിരിക്കും ഉം ഉം
ഉം അപ്പ അങ്ങനെ
ശരി
അടിപ്പ് കൊർവാണ്
ഉം ഇത്രേം കുന്നി
ട്ട്ന്ന് ജോലി നോക്ക്ണ് ഏഹ്
കു കുന്നിന്റെ മൊകൾലൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ വെ വെള്ളവൊക്കെ ഒണ്ടോ
ആഹ് വെള്ളത്തിന് ക്ഷാമം ഇല്ല വെള്ളം കൊയില് അടിച്ചേരെ ആഹ് ആഹ് കിണറ്റിലും വെള്ളണ്ട് കെണറ്റില് ഞമ്മുക്ക് മോട്ടറൊന്നും വെ- ക്കാൻ പറ്റൂല മുക്കി യൂസെയ്യാന് പറ്റാെള്ളൂ ഉം പിന്നെ കൊയല്ണ്ട് താത്താവ്ട്ന്ന് അടിച്ചരും ഉം ഒരു ഡ്രമ്മ് വ രണ്ട് ഡ്രമ്മ് വെള്ളം വെ രാവിലെ ഒന്ന് അടിക്കും വൈകുന്നേരോം അടിക്കും
ഉം പൊഴേന്ന് മോട്ടറ് വെച്ചോ
ആഹ് ഓഹ് ആഹ് ആഹ് അവ്ടുന്ന് മോട്ടറ് നമ്മള് പൈപ്പ് കണക്ഷൻ കൊടുത്ത്ക്ക്ണ് ഞങ്ങളെ വീട്ട്ക്കും അഅ് എട്ട് പത്ത് പെരീ ക്കടിക്കും വേനൽ വേനൽക്കാലത്ത് ഇപ്പൊ പിന്നെ എല്ലാരും പൊ ഇങ്ങനെ കൊയല് അടിച്ച് അടിച്ച് പോയിട്ട്പ്പ ഞങ്ങള് മൂന്നൂ കൂട്ടരന്നെ ഒള്ളൂ
ആഹ് ആഹ് കുടിക്കാനൊക്കെ നല്ലതാണോ പൊഴേത്തെ വെള്ളം
എന്ത് കൊയൽക്കെണറില്ലേ
ഉം ആഹ് കൊഴൽക്കിണറ് ആഹ് ഓഹ്
ആഹ് പൊഴ പൊഴ ഞങ്ങടെ ഏരീലില്ല ഞങ്ങക്ക് പൊഴക്ക് പോണെങ്ക കുറ്റിപ്പുറം അങ്ങനെ അങ്ങട്ട് പോണം
ഉം
അഅ് പാട്ലോങ്ങും ആണേനും കുറ്റിപ്പുറം റാപ് പാലക്കല്ലെ അവ്ടെൺ കട്ട് ത്ത് പൊഴള്ളത് പിന്നെ നമ്മുക്ക് പിന്നെ പോണ്ടെത തിരൂരാണ് ആ ഭാഗത്ത്ക്കാണ്
ഏഹ്
ഉം, പിന്നെ കോട്ടക്ക ഭാഗത്ത് കടലുണ്ടി. മമ്പൊർത്തൊക്കെ പോ കൂടെ പോണില്ലേ അവ്ടെ. അയ് ദൂരം ദൂരം സൽത്തൊള്ളാണ്. അട് ത്തില്ല്യ. ഉം
ഓഹ് കുടിക്കാൻ പറ്റുന്ന വെള്ളാണാ കിട്ടുന്നത്.
ക്യ. കിണറുണ്ട് മുന്നില് കെണത്തെ വെള്ളം കുടിക്കും. പെരുമാറാന്, കുളിക്കാന് ന തിരുമ്പാനും ഒക്കെ പിന്നെ കെൽ ഞമ്മളെ അടുക്കളേക്ക്ള്ളെ എല്ലാ സാ തിനും അടുക്കൾന്റെടുത്തന്നെണ് വള്ളം. അയ്ന്ന് മുക്കും രണ്ടും മൂന്നോ പാത്രം വെള്ളം മതിയാവൂല്ലേ.
മതിയാവും.
ഉം, അപ്പം മറ്റുള്ള കാര്യങ്ങൾക്കല്ലേ വെള്ളം തെയാത്തത്. കുളിക്കാനും തിരുമ്പാനും കഴുകാനൊക്കെ. ഉം വെച്ചുണ്ടാക്കാൻ നമുക്ക് പാചകം ചെയ്യാൻ ഒരു അത്യാവശ്യം കണക്ക്ണ്ടല്ലോ. ഏറിപ്പോയോ രണ്ട് കൊടം മൂന്ന് കൊടം കൊണ്ട് കയ്ച്ചിലാക്കാ. ആർപാടത്തില് കയിച്ചാണ് മൂന്ന് കൊടം മതി. ഇല്ല്യാന്ന്ണ്ടെങ്ങ് ഒരു കൊടം രണ്ടു കൊടം കൊണ്ടെന്നെ കഴിയും.
മതി.
ഉം
എങ്ങനെയാ അട്ത്തൊക്കെ വീടുകളുണ്ടോ? അതേ ഒറ്റപ്പെട്ട ഏരിയാണോ?
ഇല്ല ഞങ്ങളബടെ ഞങ്ങളെ ഫാമിലി തന്നെ ഉള്ളൂ. ഉം
ഓഹ്
അപ്പൊർത്ത് മൂത്തെച്ചി, ഇപ്പൊർത്ത് നാത്തൂന് പിന്നെ ഞങ്ങൾ നേര്ക്ക് പിന്നെ താഴത്ത് ക്കെന്നെ വീടൊള്ളൂ.
ഓഹ്
അഹ് അമ്മളൊര് ഒടി ഒടിയായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടില്ല്യേ
ആഹ്, ആഹ്
ആഹ് മേലെ ഒരു കണ്ടത്തില് വീട്. അയ്ന്റെ താഴെ ഒരു കണ്ടം അങ്ങനെ അങ്ങനെ.
ഓഹ് അങ്ങനെ.
പിന്നെ കഴിഞ്ഞാ മൂന്ന് ഒടി കഴിഞ്ഞാ പിന്നെ നാലാമത്തെ പിന്നെ റോഡായി. പിന്നെ അവ്ട്ന്നാണ്ട് പിന്നെ നെര്ന്ന സ്ഥലങ്ങളാണ്.
നല്ലോ
അധികായി എർങ്ങാല്ല്യ. ഇപ്പ ഞങ്ങളോട്ന്ന് പ്പൊ ന്റെ കുണ്ട്ക്ക് വേറെ പെരേക്ക് എർങ്ങണം. നമ്മള് ഒരാളെ കുണ്ട്ന് എർങ്ങിയിട്ട് പോണ്ടത്. ഏഹ്
ഏഹ് പിന്നെ വിളിക്കാമെ
ഉം നായിക്കൊട്ടെ ന്നാ ശരി